വെർത്ത
ഒക്കെ സുഖമാണ് ഓളെ
ഒ കെ എന്താണ് അവിടുത്തെ വിശേഷങ്ങള് മഴയുണ്ടോ?
മഴ ഉണ്ട് മഴ പഴുത്ത വൈകുന്നേരം ഇടിം മഴയും കാറ്റൊക്കെ ഇണ്ടായിന്
ഓ ഇവിടെ ഇതുപോലെന്നെ നല്ല മയും ഇടിയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ മഴ ഒന്ന് ചോർന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ചെറിയ രീതിൽ ഇങ്ങനെ ഇടിമിന്നലുണ്ട്. ഓ കൊറച്ചീശ കൊറച്ചീശ മഴ തുള്ളിയിറ്റുന്നു ഉണ്ട്. ആ എന്തായാലും അന്തരീക്ഷോക്കെ ഒന്ന് തണുത്തു ആ ഇപ്പൊ നല്ല വേനലേഞ്ഞല്ലോ ആ ചൂടൊക്കിനൊക്കെ ഒരു ചൂടിൽ നിന്നൊക്കെ ഒരു വല്യയൊരു ആശ്വാസം കിട്ടി പിന്നെ എന്തൊക്കെ ആ കുട്ടേളൊക്കെ ഒറങ്ങിയോ
കുട്ടികള് ഒർങ്ങാൻ നിക്കൻട് കര കരണ്ട് കാറ്റടച്ച് കരന്റ് പോയന്
ഓ വീട്ടില് മറ്റേ ഇൻവേർറ്റർ ഉണ്ടോ
ഇൻവേറ്ററ് അമ്മളെ വീട്ടിലില്ല അതുകൊ ണ്ട് കറന്റിലാഞ്ഞ ഇല്ലാതെ കുത്തിർക്ക
ഓക്കെ ഓക്കെ ഇപ്പൊ കറണ്ട് വന്നോ എന്നിട്ട്
വന്നിട്ടില്ല ഇന്നേരേ നാലർക്ക് പോയതാ
ഏ കറന്റ് വന്നതൊന്നും അറിയുന്നില്ല തോന്നുന്നു റൂമിൽഇങ്ങനെ കിടക്കുന്നത് കൊണ്ടേ പിന്നെ ഏ എന്താ ഭക്ഷണം കഴിച്ചോ
ഭക്ഷണം കഴിച്ചില്ല സമയല്ലസ്കാരഴിഞ്ഞിട്ട് എസസ്കരിച്ചിട്ടേ ഭക്ഷണം കഴിച്ചു
ഓക്കെ ഓക്കെ എന്താ ഭക്ഷണം ഉണ്ടാക്കിയത്
ഭക്ഷണം ച്ചഗത്തെ നെയ്യ്ച്ചോറും കോയിക്കാടായിയുണ്ട്
ഓ നെയ്ച്ചോറും കോയിക്കടായിയൂല്ലേ എ നെയ്ച്ചോറ് എങ്ങനെ ണ്ടാ ക്കല്
നെയ്ച്ചോറ് എന്താ ണ്ടാക്കാൻ പണി ഉള്ളി വാട്ട്അ കുക്കറിലാണെങ്കിലും പ് തട്ടിയിലാണെങ്കി കുക്ക പിന്നെ ഉള്ളി വാട്ടി അയിൽക്ക് അണ്ടിവരിപ്പും മുന്തിരി ഇടണ്ടിയോല് ഇടും പിന്നെ ഏലക്കായും കറുകാം പട്ടിം പൂവും ഇടണം ഒക്കെ അത് ഇടുന്നയിന് എത്ര അരി വക്ക്‌ണയിനൻസരിച്ച് കൊറച്ചിച്ചട പിന്നെ കുക്കറിലാണെങ്കി അരി കൈ ലിട്ട് ആണ്ട് രണ്ട് കൂക് കൂക്കിയാ നെയ്ച്ചോറായി
ഓ വളരെ എളു പല നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാന്
പള്ളപ്പണി
ഞങ്ങളധികം ബിരിയാണി യാണ്ടാക്കല് അത് എങ്ങനെണ്ടാക്കല് വെച്ചാല് ആ ഉം ആദ്യം ബിരിയാണി ബീഫ് ബിരിയാണിയാണെന്നുണ്ടേല് ബീഫ് വല്യ കഷ്ണങ്ങളാക്കി മുറിച്ചാണ്ട് അത് ഓ കുരുമുളക് പൊടി ഉപ്പൊക്കെ രണ്ട് കുക്കർ ല് വേവിച്ചെടുക്കും ന്നെട്ട് ആ വേവിച്ചയിന് ശേഷം അയ്ത്തെ വെ വെള്ളണ്ടാവും അത് മാറ്റി വെക്കൂട്ടോ പിന്നെ അതിക്ക് മേണ്ട മസാല റെഡിയാക്കിക്കോയിക്ക് മസാലക്ക് വല്ല്യുള്ളി ചെറു ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ എ മല്ലിച്ചപ്പിന്റെ ഇല പുദീന ഇല അങ്ങനത്തെതെല്ലു ഇട്ടു മസാലൊക്കെ റെഡിയാക്കി ആ വേവിച്ച് വെച്ചാ ഇറച്ചി അതിലേക്ക് ഇടും ന്നിട്ട് ആ അമ്മള് പിന്നെ ചോറ് റെഡിയാ എടുക്കും ചോറ് റെഡിയാക്കി എടുക്കുമ്പോ ആ ചോ നെയ് ആ പ്പ നെയ്ച്ചോറ് വെക്കണ രൂപത്തിൽ ചോറ് റെഡിയാക്കിയിട്ട് പിന്നെ അമ്മള് വെളുത്തുള്ളി ഓ പൊരിച്ചെടുത്തിട്ട് അണ്ടിപരിപ്പ് മുന്തിരിട്ട് അങ്ങനെ അതൊക്കെ പാടകൂട്ടി ദമ്മിടും ദമ്മി ഏല് അമ്ളെ ബിരിയാണി റെഡിയാവും അത്ര ഞങ്ങള് അധികം ബിരിയാണിയ ഇണ്ടാക്കല് ങ്ങള് ബിരിയാണി ഒക്കെ ണ്ടാക്കേണ്ടോ
ഓക്കെ ബിരിയാണി ഒക്കെ ണ്ടാക്കും
ഓക്കെ ഓക്കേ പിന്നെ രാവിലെയൊക്കെ എന്താ ഭക്ഷ
രാവിലൊക്കെ എന്താ എന്താ അനാന്ഷ് ട്ടിളൊക്കെ ണ്ടാക്കും ഓട്ടാടെ പത്തിരിയോ വെള്ളപ്പോ
അ ആ ഒ കെ ഇന്നെന്തായിരുന്നു ഉണ്ടാ പിന്നെ
ഇന്ന്പ്പന്തേ ഇന്ന് ദോശ ദോശയും ചെറുപ്പയറ് കറി
ആ ഓക്കെ ഓക്കെ പിന്നെ വീട്ടിൽ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാ മതില്ലേ
പച്ചക്കറി ഉം കൂടുതലും വീട്ടിലുണ്ടാക്കലന്നെ അധികം ഒന്നും വാങ്ങലില്ല ഉള്ളി തക്കാളിയോ ക്കെ വാങ്ങലുള്ളൂ അതോക്കെ പച്ചക്കറികളൊക്കെ അവനാന്റെ ആവശ്യത്തിനുള്ളത് വീട്ടിലുണ്ടാക്കും
പിന്നെ ഉം ഈ ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ വീട്ടില് നടാറുണ്ടോ അതായത് ഈ ചിക്കൂ
ട്ടാണ്ട് പിന്നെ ചിക്കുണ്ട് പിന്നെ മാ മാ മാങ്ങണ്ട്
ഓ ത്പ്പോ മാങ്ങന്റെ ആ മാങ്ങന്റെ സീസൺ സീസണാണല്ലോ മാങ്ങ ഒരു പാടുണ്ടോ
ആ പറയാ ആണ്ട്
ഉം ഉം മാങ്ങനോട് വറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും ക്കാറുണ്ട് ഇപ്പോ യൂട്യൂബിലൊക്കെ തുറന്നാല് ഒരുപോ ഒരുപാട് ഐറ്റംസ് മാങ്ങനോട് പുഡിങ് മാങ്ങനോട് ജ്യൂസ് മാങ്ങനോട് ഐസ്ക്രീം അതുപോലെ മാങ്ങനോടുള്ള റെസിപ്പികളാണല്ലോ അപ്പൊ ഇപ്പൊ മാങ്ങ ഒരുപാട് കിട്ട്ണ കാലഘട്ടാണ് അപ്പൊ അങ്ങനെ എന്തേലും വീട്ടിൽ ഉണ്ടാക്കിട്ടുണ്ടോ ഉണ്ടാക്കാറുണ്ടോ
ആ അങ്ങനൊക്കെ ഉണ്ടാക്കി തിന്നലൊക്കെ ഉണ്ട് പിന്നെ അച്ചാറിട്ട്ച്ചണ് പിന്നെ അതികം ഒന്നും അങ്ങനെ മാങ്ങനെ കൊണ്ടുള്ള ഇണ്ടാക്കല അതങ്ങനെ തിന്നും
ഓ ഇണ്ടാക്കാൻ മടി ആയി ട്ടാണോ
പിന്നെ മാങ്ങട്ട് എരുന്തും കറി വക്കും
ഓക്കെ ഓക്കെ ആ എരുന്ത് കറി നല്ല രസാണല്ലോല്ലേ ഓക്കെ പിന്നെ എന്ത് ഉം പിന്നെ ആ വീട്ടില് വാഹന വീട്ടിൽ വാഹനങ്ങളൊക്കെ ഉണ്ടോ
വീട്ടില് വാഹനങ്ങളൊക്കെണ്ട് പിന്നെ മഴയ്ത് തോട്ടി കൂടെ വെള്ളം കൊറേശോ അയൽച്ചാനായി
ഏ അതിനൊക്കെ ഉള്ള മഴ പെയ്
ഓ ഓ തോട്ടിലൊക്കെ കുറച്ച് വെള്ളം ഒൽച്ചലൊടങ്ങി പിന്നെ തൊഴിലൊറപ്പൊക്കെ ത് പിന്നെ തോടൊക്കെ വൃത്തിയാക്കി ക്കേ ഇനി വെള്ളം നല്ലോ ഒഴ്കലൊട്ങ്ങിയാലും കുളി ക്ക
ഓ തോട്ടിൽ നിന്ന് കുളിക്കാനൊക്കെ പോവാറുണ്ടോ
ഉണ്ട് തിരുമ്പലും നമ്മളെ വാതിക്ക കൂടെന്നെയാണ് തോട് അപ്പൊ ഞമ്മള് തോട്ടില് പോയി തിരുമ്പി കൊണ്ടരും കുളിക്കല് വീട്ട്ന്നായാലും അങ്ങനത്തെക്കെ തിരുമ്പി പോരാനൊക്കെ സുഖാണ്
ഓക്കെ പിന്നെ തൊട്ടടുത്തന്നെയാണ് തോട്
ഓ അടുത്താണ്തോട്
ആ ക്കെ പിന്നെ
പോയാ പൊഴയൊണ്ട് അരീഗോട് ആ തടി പിന്നെ ആതാടി പൊഴ നമ്മടെ അടു ആ നമ്മടെ അടുത്തുതന്നെയാണ് പൊഴ
ഓക്കെ ഓക്കെ അപ്പൊ അടുത്ത് തന്നെ തോ പുഴയൊക്കെ ഉണ്ട് വലിയ കുളം അങ്ങനെ എന്തേലും ഉണ്ടോ
കുളങ്ങള് ഞമ്മള അടുത്തന്നെണ്ട് പിന്നെ ഒരു കുളം
ഓക്കെ ഓക്കെ ആ കുളത്തില് കുട്ടികളൊക്കെ കുളിക്കാൻ വരാൻ മ
ഓ ഇഷ്ടം പോലെ കുട്ടിക്കളുവന്ന് കുളിക്കലുണ്ട്
വലിയകുളം അതിന്ന് കുട്ടികൾക്ക് എന്തേലും അപകടങ്ങളൊക്കെ പറ്റാറുണ്ടോ
കഴിഞ്ഞല്ല രണ്ടാം കൊല്ലം ഒരു കുട്ടി വന്ന് വെള്ളത്തി ചാടി മരിച്ചൊക്കെ ചെയ്തു അതുകുറച്ച് സുഖവിലാത്തൊരു കുട്ടി ആയിൻ്റെ ജ്യേഷ്ഠന്മാര് പോന്നിട്ട്
ഓക്കെ ഓക്കെ അപ്പൊ അപകടം പിടി ച്ച ഒരു കുളം തന്നെയാണല്ലേ അത്
മം
ആ പിന്നെ ഉം മഴക്കാലത്തൊക്കെ ആഹ് വീട്ടില് വെള്ളം കേറാറുണ്ടോ
വല്യ വെള്ളം വന്നീനി അന്ന് വെള്ളം മൂടല ഉണ്ടായിനി അന്ന് ഞമ്മളെ തറവാട്ടും വീടിന്റെ മുറ്റത്തരൊക്കെ വന്നേനെ നമ്മള് വീട്ട
ഓക്കെ എന്നാ നിങ്ങളെ വീട്ടിലേക്കൊന്നും കേറിയിട്ടുണ്ടാവൂലേ യല്ലേ
ഇല്ല അന്നുകുറെ പാമ്പുകള് ഒക്കെ കയറി കൂടിനി
മം ഞങ്ങള് കഴിഞ്ഞ പ്രളയത്തിന്റെയൊക്കെ സമയത്ത് ഞങ്ങളെ വീട്ടിലൊക്കെ വീടിന്റെ പകുതിയോളം വെള്ളം കേറി ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഇണ്ടായി ഒരുപാട് ബെഡ് നശിച്ച് കട്ടില് നശിച്ച് വീട് വിള്ളല് വന്ന് ഞങ്ങളൊക്കെ ഒരുപാട് അനു ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു വല്യ പ്രളയത്തിന്റെ കാലത്ത് പുതിയ വീടെടുത്ത വീട്ടിലാണ് ഈ വെള്ളം കേറി ഇങ്ങനൊക്കെ നശിച്ചത് അപ്പൊ ഞങ്ങൾക്ക് വളര അധികം സങ്കടമൊക്കെ ഉണ്ടായിനി ഇപ്പൊനി ഇക്കൊല്ലം അങ്ങനത്തെ പ്രളയം ഉണ്ടാവാതെക്കട്ടെന്ന് പ്രാർത്ഥിക്കുവാണ് പിന്നെ അതുപോലെ തന്നെ കൊറേ അപകടങ്ങളൊക്കെ കേട്ടില്ലായിനോ മല പൊട്ടി വന്നാണ്ട് ഒരുപാട് ആൾക്കാര് മരിച്ചതും ഇനി ഇപ്രാവശ്യം അങ്ങനത്തെ പ്രളയം ഒന്നും ഇല്ലാതെനിക്കാൻ നമുക്ക് പ്രാർ ത്ഥിക്കാലെ
ഓക്കെ
മം പിന്നെ മം പിന്നെ ഏ ഇപ്പത്തെ ആളുകൾക്ക് രോഗങ്ങളൊക്കെ കൂടുതലാണ് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളേ
രോഗങ്ങള് കൂടുതലാണ് മൊബൈലിക്ക് നോക്കല് കൂടുതലാണ് പിന്നെ കുട്ടികളൊന്നും പിന്നാ പൊറത്തു പോയി കളിക്കൂല അകത്ത് സ്കൂളുവിട്ടന്നാലും സ്കൂൾ ഇലാഞ്ഞാ കുട്ടികൾക്ക് എന്താല് ടി വി തുറന്നിട്ട് കൊടുക്ക അല്ലെ മൊബൈൽ തുറന്നിട്ട് കൊടുക്ക അതൊക്കെ അന്നെ ഇപ്പത്തെ കുട്ടികളെ പിന്നെ രോ ങ്ങളും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരു അടുത്തുള്ളവരുവായിട്ട് ഒന്ന് സഹകരിച്ച് ഒരു വർത്താനം പറയ അത് പണി കഴിഞ്ഞാ ഫുള്ള് ഫോ
അതെ അതെ ശരിയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഉം കുട്ടികളൊക്കെ സ്കൂൾ ഇട്ടാ മൊബൈലുമേല് ആട്ട് ഇരിക്കല പണ്ടൊക്കെ കുട്ടികള് സ്കൂൾവിട്ട് വന്നാല് ഒന്ന് അപ്പുറത്തത്തെ ഇപ്പുറത്തത്തെ കുട്ടികളൊക്കെ കൂടി കളിച്ചാനൊക്കെ പോയലിണ്ട് അതൊന്നും ഇപ്പൊ ഇല്യ തന്നെ പിന്നെ ഇപ്പത്തെ കാലഘട്ടത്തില് ഏ നമ്മളെ ഫുഡിന്റെ രീതിയൊക്കെ മാറി ഫാസ്റ്റ് ഫുഡാണ് എല്ലാരും അധികം കഴിക്കണേ അതൊക്കെ തന്നെയാണ് രോഗങ്ങൾക്കൊക്കെ കാരണോ ഇപ്പൊ ഈ ക്യാൻസർ രോഗങ്ങളൊക്കെ നല്ലോണം വ